ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ലയെന്നെ അങ്ങനെയെ പോണു ഇങ്ങക്കൊക്കെ സുഖല്ലേ?
ആഹ് ഇൻക്ക് സുഖായിരിക്കുന്നു ആഹ് ആഹാരൊക്കെ കഴിച്ചോ?
ആഹ് ആഹാരൊക്കെ കഴിച്ചു കിടക്കാൻ നോക്കുന്ന
അഹ്സെരി നാളെ ക്ലാസ്സിന് പോകുന്നുണ്ടോ?
ആഹ് നാളെ രാവിലെ ക്ലാസ്ന് പോണം ആറ് ആറര വരെ ഇണ്ടാവും
ആഹ് ആ എത്ര വർഷായിപ്പൊ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് തൊടങ്ങിട്ട്?
സിക്സ് മന്ത് കോഴ്സാണ് അട്ത്തേ ആഹ് അടുത്ത മാസം എക് സാമാന്ന് എക്സാമയ്ഞ്ഞാ പണിക്ക് നോക്കണം
ആഹ് അത്ശെരി
ഇങ്ങള് ഹൗസ് വൈഫല്ലേ?
അതെ അതെ അതെ ഞാൻ വീട്ടിലാ ഹൗസ് വീട്ടില്
മക്കൾ?
ഒരാള് പത്താം ക്ലാസി പഠിക്ക്ണു ഒരാള് ഒൻമ്പതാം ക്ലാസ്സി പഠിക്കുന്നു. അവരെ കാര്യങ്ങളൊക്കെ നോക്കിട്ടിരിക്കുന്നു എലക്ട്രിസിറ്റിയില് വർക്കെയ്യുന്നു മ് ജോലി ചെയ്യുന്നു
ആഹ്
പിന്നെ ഉറങ്ങാാന് ലേറ്റ് ആവോ
ഞാന് ആഹ് ഞാനരു പത്ത് പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആവുമ്പഴേ ഉറങ്ങുള്ളു രാവിലെ നേരത്തെ എണ്ണയിക്കണം മോക്ക് ഏഴ് മണിക്ക് പോണം വണ്ടി വരും പിന്നെ എട്ട് മണിക്ക് ഞാൻ കൊണ്ട് വിടും ചെറിയ മോളെ
തിരക്കന്നെ ആരിക്കുവല്ലേ
ആഹ് ചെറിയ മോളെ അടെ ഇരുപത് മിനിറ്റ് മതി ഞാൻ കൊണ്ടു വിടും വണ്ടിയിലും കൊണ്ട് വിട്ടവരും വിളി നടും എന്ന പോകവും വിലിയ മോളിലക്ക് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ പിന്നെ ബസ് വരും
ഉം ഒരു പണിയ തന്നെയല്ലേ കൊണ്ടാ. ക്കല കൂട്ടല്ല
ആഹ് പിന്നെ വീറ്റിലത്തെ ജോലി അങ്ങനെപ്പോ ജോലിയന്നന്നുല്ല എന്നാലും
ഉം
അങ്ങനെയൊന്നുല്ല പിന്നെ എന്താ പിന്നെ അക്കൗണ്ടിൽ ജോലിക്ക് കേയറി കല്ല്യാണൊക്കെ നോക്കുന്നുണ്ടോ
കല്യാണം കഴിഞ്ഞതാണ് നാല് കൊല്ലായി
വിദ്യാർത്ഥിയാണെന്ന് കേട്ടപ്പോഴേ ഉം
അല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷാന്ന് പഠിക്കാൻ പോയത് ഡിഗ്രി കഴിഞ്ഞപ്പോള് കല്യാണം കഴിഞ്ഞു പിന്നെ ഭർത്താവ് ഏഹ് പരിഹാരത്താണ് ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു
ഒപ്പമുണ്ടോ അവിടെ
വീട്ടിലിപ്പ ഇല്ല അവരെ വീട്ടിലാ ഉള്ളെ
നാളെയോ മറ്റന്നാളോ അങ്ങനെ വരും
ഓഹ് പഠിക്കുന്ന കാരണം കൊണ്ട് വീട്ട് ഇവിടെ വന്ന് നിക്കുവാണോ
ഏഹ്
പഠിക്കുന്നുന്നത് കൊണ്ട് ഇവിടെ വന്ന് നിക്കാണോ വീട്ടില്
അല്ലല്ല നമ്മള് ഇങ്ങോട്ട തന്നെല്ലേ എന്റെ വീട്ടിൽ തന്നെയല്ലേ ഞാൻ നിക്ക ഭർത്താവും ഇങ്ങോട്ട് വരി ചെയ്യ
ആണോ ഉം അഅ്ശരി
ഉം നിങ്ങള് ഭർത്താവിന്റെ വീട്ടിലല്ലേ
അല്ല ഞങ്ങള് ജോലി സ്ഥലത്ത്
ഏഹ്
ജോലി സ്ഥലത്താ
ഭർത്താവിന്ത്യ
അയ് ആഹ്
ഭർത്താവ് ഗവൺമെന്റ് ഉദ്യോഗ
അതെ
എന്റെ ഭർത്താവും ഗവൺമെന്റ് ഉദ്യോഗം തന്നെയാ
അ അ്ശരി ഞങ്ങള് കോട്ടസ്ലാ താമസിക്കുന്ന
ഉ ഉം ഉം വീട്ടിൽ ആരൊക്കെയ്ണ്ട്
വിടെ അമ്മായിന ഉണ്ട് അമ്മായിഅച്ഛനണ്ട് അച്ഛന്റെ പെങ്ങളുംണ്ട് ഒക്കെ നമ്മള് വിച്ച വീട്ടില ഇരിക്ക് ന്നെ ഏഹ് ഇപ്പൊ ഞങ്ങള് വല്ല വെക്ക ഉം അവധിക്കൊക്കെ പോവും വരും കാര്യങ്ങളുണ്ടെങ്കി പോവും വരും അങ്ങനെ
നിങ്ങള് നിങ്ങള എട്ത്ത വീടാണോ
അതെതെ അതെ
ഊം
ഉം ഉം ഉം പ്പം അമ്മ ഇള്ളെത് കാരണം ഇന്നവലായ്രിക്കലോ ഏന് ജ്യേഷ്ഠന്മാരൊക്കെ അട്ത്തൊക്കെ ണ്ട് അവരൊക്കെ വീട് വെച്ച്
കെ സി ബീലല്ലേ വർക്കെയ്യ്ന്ന്ന്ന് പർഞ്ഞെ
എലെട്രസിറ്റി ഉം
അപ്പോ എടെക്കെടെക്ക് മാറ്റം കിട്ടൂലേ
ആഹ് കിട്ടും
അന്നേരം നിങ്ങളങ്ങോട്ടേക്ക് മാറ്യ്യാ
ഇല്ല ഞങ്ങ്ക്ക് ഇവടെ ഇഷ്ടവായി
ആഹ് ആഹ് ആം
അപ്പം ഇനിയിപ്പോ പ്ലസ്റ്റു കഴിഞ്ഞിട്ടേ പോകുന്നുള്ളു കുട്ട്യേള്
ഓഹ് ഓഹ് ഓഹ്
എന്തായാലും പത്താം ഒൻപതും ആയില്ലേ ഞ്ഞിപ്പതൊക്കെ കഴിഞ്ഞി ട്ട് ഞ്ഞ് പോവ്ന്നൊള്ളു
ഉം
പ്രൊമോഷനായെങ്കിലും ഇവിടെ തന്നെ ഉം
ആഹ് ഇനി നല്ലെയാ എടെക്ക്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചേർത്തുമ്പം കുട്ട്യേക്കാെരു ബുദ്ധിമുട്ടല്ലേ
അതെ അതെ അയ്ന്റെ എൽ കെ ജി വല്യ മോള്ക് യു കെ ജിലും ചെറിയ മോള് എൽ കെ ജിയിലായപ്പൊ വന്നതാങ്ങോട്ട്
ഓഹ് കൊറേയായല്ലേ
പത്ത് വർഷം ആയി
ഉം
പ്പ ഒൻമ്പത് വർഷം കയ്ഞ്ഞ് പത്താമത്തെ വർഷായ്
ആഹ്
അതോ ഞങ്ങൾക്ക് അയൽക്കാരില്ലാ ഫ്രണ്ട്സില്ലാ ഫ്രണ്ട്സ് ഉണ്ട് ആഹ് എന്നാലും അയൽക്കാരില്ല ഔ ഫേഷ്യലായിട്ട്ള്ളഅ് മാത്രേള്ളൂ പിന്നെ അവർക്ക് ഈ കോട്ടെഴ്സ് റൂമും അതും ഉം അങ്ങെനെക്കേള്ളു
പാെർത്തൊക്കെ പോകാറുണ്ടോ?
ആഹ് അതെല്ലാം പോവാറ്ണ്ട്
ഉം ഉം
ഹോട്ടൽ ഫുഡ്ഡ് കറങ്ങെല് സിനിമ
എടെക്കയെല്ലാം വേണോപ്പാ വെറും വീട്ടിലെന്നെ ഇര്ന്നിട്ടെന്തെയ്യാൻ
ഉം അവക്കല്ലേ കുട്ടികളല്ലേ അവറ്റോര് പോണംന്ന് പറയാെല്ലോ പ്പ അങ്ങെനെ കൊണ്ടോം
ആഹ് ആഹ്
അപ്പാ സ് കുട്ടികള്
വേറെ
ആഹ് കുട്ടികള്
കുട്ടികളില്ല നാല് കൊല്ലായി കുട്ടികളൊന്നും ആയ്ട്ട്ല്ല
അത് സാരമില്ല ചെറിയ പ്രായമല്ലേ കാെഴപ്പാെല്ലാ ആഹ്
ഉം
ഭർത്താവിന്റെ വീട്ടിലാരൊക്കെയുണ്ട്?
ഭർത്താവിന്റെ വീട്ടില് ഒരു പെങ്ങെളും ഉപ്പിയും ഉമ്മയും പെങ്ങെള് പെങ്ങെളെ ഭർത്താവിന്റെ വീട്ടിലാ നിക്കല്
അതെ അതെ
ഉം ഉം
ആഹ് പിന്നെ അമ്മാ അച്ഛന് അമ്മയും അച്ഛന്ണ്ടോ?
ആഹ് ഇണ്ട് ഇണ്ട്
ഉം
നമ്മടെ വീട്ടില് അമ്മയും അച്ഛനും ബ്രദർ വേറെ ആരെെങ്കിലും ഉണ്ടോ?
ബ്രദറും സിസ്റ്ററും ഉണ്ട്
അനിയത്തിയ
ഏട്ടത്തി ഏട്ടത്തി ഏട്ടത്തി
ഏഹ് ഏടത്തി
ഏട്ടത്തിയും ഒരനിയനും
ആഹ് എസ് എസ്
ഉം
വേറെ എന്താ വിശേഷം എന്താ കഴിക്കാ എന്താ കഴിച്ചത്
കഴിക്കാൻ നെയ്പ്പത്തിലും ബീഫ് കറിയും
ഓഹ് വീട്ട് തന്നെ ഉണ്ടാക്കിയതാണോ
ആഹ് വീട്ടിൽ നിന്ന് തന്നെ ആക്കിയതാ നിങ്ങള് ചോറായിരിക്കുവല്ലേ
ആഹ് പൊറോട്ടയും ബീഫ് കറിയും
പൊറോട്ട വീട്ടിൽ നിന്ന് തന്നെ ആക്കുന്നെയാ
ക കടയിന്ന് വാങ്ങിയതാ
ഉം
ഉം ഇടക്ക് പുറത്തന്നെല്ലാം കഴിക്കുന്നത് നല്ലത് അല്ലേ
എടക്ക്ന്നുമല്ല എല്ലാ ആഴ്ചയും തോന്നുമ്പോഴല്ലാം
നമ്മള അങ്ങനെ വാങ്ങിക്കാറുണ്ട് ഇടക്കൊക്കെ ഭർത്താവ ദിവസം പോയിട്ട് വരതാണോ
ആണ ആണ ആണ്
ഉം
ഉം വരും വരും നമ്മള ഇവിടെ ഒറ്റൊക്കല്ലഉള്ളു പിന്നെ നെയറ്റ് ഒക്കെ ഉണ്ടാവുമ്പോ ഇവിടെ പേടിക്കേണ്ട ആവശ്യല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടും
ഉം
ആഹ രാവില രാത്രി ഒക്കെ ഉണ്ട് ഇലക്ട്രിസിറ്റി അതന്ന ഉണ്ട്
ആഹ
പിന്നെ ഞങ്ങക്ക് പേടിക്കാനും പോല ഞങ്ങ ഇരിക്കും പക്ഷെ ഇന്ന ഇണ്ട് ഇവിടെ എല്ലാവരും റൂമിലിട്ട് അടച്ചിട്ട് ഞൻ ഇവിടെന്ന് സംസാരിക്ക
ഉം
ആഹ് ഞാൻ ബെഡില് കെടുത്തിട്ട് ലോക്ക് ഇട്ടിരിക്കവാ ഞാൻ പോകുമോ തുറന്നു വിടാന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പറഞ്ഞതായിരുന്നു
ആഹ ആഹ എല്ലാവാരും ഒരുമിച്ച് കിടക്കുക
അവര് വേറൊന്നും ഞങ്ങള് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിശേഷംപ്പൊ നാളെ പോകണ്ടേ നാളെ എത്ര മണിക്ക് പോകണം ക്ലാസ്സിന്
നാളെ രാവിലെ പോണം ഒരു പത്ത് മണിയാവുമ്പോ എത്തണോ
എത്ര മണിവരെ എത്ര മണിവരെ ഉണ്ടാവും ക്ലാസ്
അഞ്ചര വരെ ഉണ്ടാവും വീട്ടിലെത്താൻ ആറരയാവും
പിന്നെ കുളിച്ച് മാറ്റി ഫുഡ്ല്ലാം കഴിച്ച് എല്ലാം കൈയുമ്പം ഏഴുമണില്ലാവും
ന പിന്നെ ഞാന് നാളെ എങ്ങനെ വിളിക്കാൻ കേട്ടോ ആഹ ശരി
ശരി